പാട് ചായൊക്കെ കുടിച്ചങ്ങനെവിടെ ഇരിക്കാണ്. മ ക്കളൊക്കെ വന്ന് ചായൊക്കെ കൊടുത്ത് നല്ല ആ മയാണ്.
ആ ഇവിടെ മഴണ്ടായിർന്ന് ഇപ്പൊ തോർന്ന് നിൽ ക്കാണ് അപ്പ ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് ങ്ങനെ ഇരിക്ക്ന്ന് ഫോണകൊണ്ട്. വൈന്നേരത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തോ?
ഉം ഉം വൈകുന്നേരം കാര്യയിട്ട് ഒന്നുംല്ല മ ക്കക്ക് ഫുഡൊക്കെ കൊടു ചായൊക്കെ കൊടുത്തേ എന്താ പയം പൊരിച്ചിന അതൊക്കെ കൊടുത്ത കുടി ഇനിപ്പ രാത്രിക്ക്താ ഉച്ചക്കത ഫുഡ് തന്നെ.
അതു തന്നെ ചൂടാക്കും വൈട്ട് ചൂടാക്കും.
ട്ടെ വെള്ളം തെൾ
നമുക്കിവിടെ വൈകിട്ട് ചോറാണ് ചോറല്ല ചോറല്ല ഉച്ചക്ക് ചോറ്, വൈകിട്ട് ചപ്പാത്തിയായിരിക്കും
അ ഹ്
ചപ്പാത്തിനെ അപ്പന് റെഡിയാക്കണം ഉണ്ടാക്കണം
ആഹ ഇവിടെയ്നി ഇപ്പത്തന്നെ കെട്ന്നൊർങ്ങലോട്ങ്ങും ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോത്തന് മക്കളൊർങ്ങും
ആഹ
അപ്പൊ പിന്നെ സ്കോൾട്ടന്നേക്കന്നെ ആ
ആഹ് ഇവിടെ മോന മോന് ട്യൂഷന് പോയിരിക്കയാണ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കു കുട്ടിയാണ് കൊറേ പഠിക്കാനുണ്ട് ഇംഗ്ലീഷ് മീഡിയാണ് വരമ്പോ ഏഴരയാകും ഏഴരയാകുമ്പോൾ വന്നു കഴിഞ്ഞാ ഒന്നും കഴിക്കില്ല കേറി അങ്ങ് കിടക്കും
ഉം അ കുട്ടികൾക്ക്
പിന്നെ നിർബന്ധിക്കണം ആ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് എത്രയിലക്കെ പിള്ളേര് പഠിക്കുന്നെ
ഇവിടെ എൽ കെ ജിൽ ഒന്നുണ്ട് പിന്നെ മൂന്നിലുണ്ട് അത് ഇംഗ്ലീഷ് മീഡിയം ആണ് പിന്നെ ഏഴാം ക്ലാസ്സിലൊന്നുണ്ട് ഒന്ന് എസ് എസ് എൽ സി കഴിഞ്ഞത്ണ്ട് ഇന്നലെ അഡ്മിഷൻ എടുത്ത കണ്ട് അങ്ങനെ വന്ന്
ആ
അവരൊക്കെ നേരം വെളുത്താലതന്നെ ഓരക്ക് പറഞ്ഞേക്കാനല്ലേ പോയിരിക്ക് ഉം ഓരോരുത്തർക്കും ഓരോ ഇതാണ് കൊണ്ടോവല് ഒന്നന്നും എല്ലാർക്കും പറ്റൂല ഓല് പറയണതെന്താച്ച അതങ്ങനെ വേറെ വേറെ ഇണ്ടാക്കണം
പിന്നെ ഞാനപ്പ ഇനി വൈകുന്നേരത്തെ പരിപാടി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നു അപ്പ ചൂടോട് ഇവിടെ ചൂടോടെ കഴിക്കണേ അതു കാരണം കുറ ച്ച് ലേറ്റായിട്ടൊരു എട്ട് എട്ടരയൊക്കെ ആവുമ്പളാ ഇണ്ടാക്കൂ
ആ എന്നാ പിന്നെ ഇണ്ടാക്കലും കഴിക്കലും ഒക്കെ ഒപ്പം ചെയ്യാലോ ഇപ്പ ഗ്യാസ് ഗ്യാസ് ഇപ്പോ വല്ലാതെ അങ്ങനെ എടുക്കാനൊന്നും പറ്റൂല ഗ്യാസ് കിട്ടാൻ
പൊന്നോ ഒന്നും പറയണ്ട. ഇവിടെ അടുപ്പുണ്ട് പക്ഷേ ആ എന്താ പറയാ വെറ ക് മഴയൊക്കെ അല്ലേ വിറകില്ല അപ്പോ നമ്മള് ഗ്യാസില് നമ്മള് മൂന്നുപേര് ഒ ആണല്ലോ ഉള്ളത്
ആ ആ
ഞ ഞാനും മോനും ചേട്ടനും ഞങ്ങളിപ്പോ നാട്ടിലല്ല വേറൊരു സ്ഥലത്താണ് അപ്പോ ഇവിടെ ഗ്യാസ് ക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അത് കാരണം പേടിച്ച് പേടിച്ചാണ് ഗ്യാസ്
ഗ്യാസ് പോയ് നാട്ടിലായാലും ഗ്യാസിന് ബുദ്ധിമുട്ട്
ആ എല്ലാടോം ബുദ്ധിമുട്ടാണ് ഗ്യാസിന്
അതന്നെ കഴിഞ്ഞാലും നാല്പത്തഞ്ചീസം കയ്യാ തെ ബുക്ക് ചെയ്യാൻ പറ്റൂല വിലയും കൂടി നാല്പത്തഞ്ചീസ ആ നാല്പത്തിയഞ്ചീസം കയ്യാതെ
ആ ഇപ്പൊ പണ്ടത്തെ പോലെ കിട്ടത്തില്ല കുറെ കഴിഞ്ഞാ നമ്മള് ബു
ഒരു വർഷത്തിലെ ഒൻപത് കുറ്റിയൊക്കെ ആദ്യം കിട്ടീന് ഇപ്പൊ നാല് കുറ്റിയൊക്കെ കിട്ടുള്ളോല്
കിട്ടു ഒള്ളു ആ അതാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരാണ് സത്യം പറഞ്ഞാൽ കൂടുതലും പെടുന്ന ഈ മറ്റേ കച്ചവടം നട ത്തുന്ന ആൾക്കാരാണ് അവർക്കാണ് കൂടുതൽ ഗ്യാസ് ആവശ്യം വേണ്ടി വരുന്നത്
വില കൂടില്ലേ പൊരിക്കട ഒക്കെ പുറത്തുള്ളത് ഒക്കെ പൊറാട്ട ഇതിനൊക്കെ കൂടു മ് മ് അവിടെ വിറക് വിറക് അങ്ങനെ കിട്ടൂലെ ഒണങ്ങിയ വെറക് നിക്കൂലേ
ആ വിറകൊന്നു അങ്ങനെ കിട്ടില്ല. ഇവിടെ നമ്മള് എന്താ പറയാ മു കൊച്ചിനും ഇച്ചിരി പ്രശ്നം വന്നെള്ളൂ മൂന്നുപേര് ല്ലെഇള്ളൂ. അപ്പോ എന്തപറയാ ഗ്യാസിലങ്ങ് വെക് ക്കും ചോറൊക്കെ ആണെങ്കില് ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ മൂന്ന്പേരും ഇച്ചിരി കഴിക് ത്തുള്ളൂ. ഒരിച്ചിരി ചോറൊക്കെ ഇട്ട് വെക്കും. അപ്പൊ പിന്നെ നമ്മള് അടുപ്പില് പിടിപ്പിക്കാറില്ല. പിന്നെ തീരെ ഇതായിക്കഴിഞ്ഞ പിന്നെ നമ്മള് പിടിപ്പിച്ചേ പറ്റുള്ളൂ. ഒട്ടും ഗ്യാസ് കിട്ടിയില്ലെങ്കില് നമ്മള് അടുപ്പില് പിടിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പ എന്തെങ്കിലൊ
ക്കഅത് കരിയാവും അതാണേ
ആ അതാണ് എനിക്ക് എനിക്ക് ദേഷ്യവും അത് തന്നെയാണ് നമ്മള് ഈ ഗ്യാസില് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞ് നമ്മള ഈ അടുപ്പിൽ ചെയ്യുമ്പോ ഈ കരി പറ്റിക്കഴുമ്പോ എനിക്ക് എന്തോ ഇതാണ് എന്ന് വെച്ചാ നമ്മള് വല്യ ഒരാളെന്നുള്ള ഒരു ഇതല്ല എന്നാലും നമ്മുടെ
എല്ലാരും പറയു ആ ആ ഒരുസൈസ് കരിയാണല്ലെ അത് ഒരു എ
ആണത് പോവത്തില്ല പോവത്തില്ല അതാണ് പ്രശ്നം
ഇവിടെങ്ങനെ കോഴലടുപ്പുണ്ട്ട്ടാ അടുപ്പ് അടുപ്പ് അത് പിന്നെ അടി ക്ക് മാത്രം അങ്ങനെ കരി പിടിച്ചൊള്ളൂ
ആ മറ്റേ പിന്നെ പുകയില്ലാ
ആ പുകയില്ലാത്ത അടുപ്പ് അത് ആ അതിന് പിന്നെ അടിക്ക് മാ ത്രം കരി പിടിച്ചൊള്ളൂ അത് രാവിലെ ഞാൻ
അത അതാവുമ്പോ നമ്മൾ ഇച്ചിരിച്ചെ വെറക് കുഞ്ഞ്കുഞ്ഞ് വെറക് വെച്ച് കൊടുത്താ മതി അത് വെല്യ വെറകൊന്നും വെയ്ക്കാൻ പറ്റില്ലല്ലോ
ആ വെല്യ അടുപ്പന്നെയണത് അല്ല അത് വെല്യ അടുപ്പന്നെയാണ്
വെല്യ അടുപ്പാണ് ആ ചെറുത് ചെറുതാണ് അപ്പൊ ചെറിയ വെറക് നമ്മള് ചെറുതാ ചെറുതാക്കി വെച്ച്കൊടുക്കണം. നമ്മടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്
ആ ഇതൊക്കെ കൊറച്ച് അത്യാവശ്യം വെല്യ വെറകന്നെയാണ് ഞാൻ പിന്നെ നെല്ലക്ക
അടുപ്പില് ചോറൊക്കെ അടുപ്പിലാണ് വെക്കുന്നത് ബാക്കി പരിപാടി എല്ലം ഗ്യാസിലും
ഞാന് രാവിലെ ചോറ് വെക്കുമ്പോ പിന്നെ നമ്മള് എന്ത് കറി വെ കലാക്കണ മൺകുടക്കെലെ കതക്കന്നെ അടുപ്പത്ത വെക്കാ അതു
ആവന്ന് വെച്ചാ അവിടെ അടുക്കള വേറെ വർക്കേരിയ വേറെ ആയിട്ടാണ് അപ്പൊ കരി പിടിക്കത്തില്ല അപ്പോ അവിടെ തന്നെയിരിക്കും ചോറൊക്കെ വെച്ചിരിക്കുന്നത്
ഉം
അതുകൊണ്ടിട്ട് അതിന് വേണ്ടി മാത്രമുള്ള പാത്രങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടവിടെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കോറേച്ചേ പാത്രങ്ങളൊക്കെയിണ്ട് എല്ലാം ഇ ഇങ്ങനെ കരി പിടിക്ക എന്താ പറയ മറ്റേ ഇതിന്റെ എന്താ പറയ
നോൺ സ്റ്റിക്ക് അങ്ങനെ
ആ അതുപോലത്തെ പാത്രം
ആ അ അത് നമ്മൾ അടുപ്പത്തങ്ങനെ വെക്കായു
വെക്കാനും പറ്റൂല്ല അതുകൊണ്ട് നമ്മള് ഗ്യാസ് തന്നെ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മ നമ്മളെന്താ ഇപ്പ ചെയ്യണേന്ന് പറയട്ടെ നമ്മൾ ഒരു ഗ്ലാസ് അരിട്ട് കാ നമ്മളൊരു ദിവസം വെച്ചു കഴിഞ്ഞാൽ പിറ്റെ മിച്ചം ഒണ്ടാവും ആ ചോറ് മാ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചേക്കും പിറ്റേ ദിവസം അത് നന്നായിട്ട് കഴുവി
ആ
ഉപ്പച്ചിയാ എടുക്ക്അ
കല്ലെങ്കി അത് വേസ്റ്റ് ആയി പോവുഅല്ലോ ചോറ് കളയാൻ പറ്റൂല്ലല്ലോ അങ്ങനെ എടുക്കണേ അപ്പൊ ര രണ്ട് മൂ ഗ്യാസും ലാഭി ക്കാം
ആ രസ അത് അങ്ങനെ തന്നെ തെൾപ്പിച്ചെടുത്താ മതി നല്ല നല്ല അപ്പൊ വെച്ചമാതിരിയാവും മ് ഇപ്പൊ കുട്ട്യാക്കായാലും ചോറങ്ങ
ചോറാ കുട്ടികള് ചോറ് തിന്നും ഇവിടെ ചോറ് തല്ല്യാ തീറ്റിക്ക്ന്നേ ചോറ് കാണ്‌മ്പോ എന്തോ ഒരു ഇത്പോലെയാണവന്
വേറെ എന്തെലൊക്കെ വേണന്ന് പറയും കുട്ട്യാക്ക് വേറെ
ഫ്രൈ ചെയ്തതെന്ന് വെച്ചാൽ മറ്റേ ലേസ് പോലുള്ള സാധനങ്ങൾ അങ്ങനെയൊള്ള സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം മധ്രൊള്ള എന്തെങ്കിലും അങ്ങനെയൊള്ളത് പിന്നെ നൂഡിൽസ് അങ്ങനെള്ളതൊക്കെ കഴിക്കും
ആ അതന്നെ ചോറിനോട് വല്യ താല്പര്യം അപ്പോ ഇങ്ങനെ വെക്കും വെക്കാഞ്ഞാല് അപ്പൊൽക്ക് വല്യ ആവ്സ്യാണ് അഹ്ആ അങ്ങനാണ്ട് വെക്കും പിന്നെ ഇല്ല്യെങ്കില് പിന്നെ പിന്നിം വേണ്ടേ ണ്ടാക്കാ വെച്ച്ട്ട് രാവ് ലെ അ പ്പത്തൊക്കെ തീയുടിപ്പ് രാവിലെ കഴി
ആ പറ്റും പിന്നെ ആ ആ രാവിലെ പിടിപ്പിക്ക്ന്ന തീയില് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത് പ്പിടിപിക്യാൻ ബുദ്ധിമുട്ടാ.
ആ രണ്ടാമത് ബുദ്ധിമുട്ടാണ് അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും അയ്മെ വെക്ക സാധനണ്ടേ വേമ്മ്മ്പേ ഒക്കെ റെഡി ആവും ചെയ് അയ്യോ നല്ലരെ ചൂടല്ലേ നല്ല കനല്ള്ള ചൂടാപ്പൊ ഇങ്ങന ഒക്കൈമതന്നെ ഫുഡ് ണ്ടാ കൊല്ലം ഞാന് പിന്നെ അധികും ചിക്കനായാലും ബീഫായാലൊക്കെ ഈ മൺകു അങ്ങനെ വെക്കും ഇൻകതിഷ്ടാണ്ങ്ങനെ ഇൻകെതാറീല കുക്കർല്ല് വെക്കണ്ടേ വെല്ല്യഷ് ശ്ട്ടല്ല്യത് ഉം കുക്കർല്ല് വെച്ച ഒന്നായിറ്റാണ്ട് വെന്ത്കാണ്ട് ഒര്തായി ഇതാവുമ്പോ അങ്ങനെ കൊർഞ്ഞ തീലൊക്കെ അ ങ്ങനെ കെട്ന്ന് വെര്മ്പോ ന്ത് രസ അറിയ വല്ല്യ ഇഷ്ടാണ് ഇവ്ട്ത്തെ എല്ലാർക്കും ഇഷ്ട്ടാണ് എന്റെ മുട്ട അങ്ങനെ വെക്കുമ്പളോക്കെ എല്ലാർക്കും നല്ല ത്യ എല്ലാരും കുക്കറിലറ്റടിക്കാണ്ട് വേമ് വെക്കും ഞാൻ വെക്കൂല ഞാൻ അങ്ങനെ അതിമെ വെച്ചങ്ങനെ
അത് എളുപ്പം ആ കുക്കറ്ലാ വ്മ്പോളുപ്പായല്ലോ.
പ്പം വേം ആവുംചെയ്യും ബീഫൊക്കെ അങ്ങനെ വെച്ചാലെ ചിക്കനെ മ്മള് വര്റ്റി വെക്കണെക്ണെ നല്ല രസാണ്ങ്ങന.
ആഹ്
അതങ്ങനെ വറ്റി നല്ല രസണ്
പിന്നെ ഒരു കാര്യണ്ട് ന്നമ്മള് ഈ ഏ ഗ്യാസ് അട്പില് വെക്ക്ന്നതും അട്പ്പില് വെക്കുന്നതുമായിട്ട് നല്ല വ്യത്യാസൊണ്ട്. ടേസ്റ്റ് അട്പ്പില് വെയ്ക്കുന്ന ഭക്ഷണത്തിനായിരിക്കും.
അതാണ് രസം മറ്റ് മറ്റേത് അങ്ങനാണ്ട് ഒരു ഇതില് വെന്ത് ആണ്ട് തിന്നന്നെ വെയ്ക്കല്ല പ്പന്താകാ പണ്ടക്കെ ള്ളോലെ കെ ഈ അട്പ്പത്തെല്ല അന്നൊക്കെപ്പൊ ഗ്യാസല്ലാകിട്ടാണ്ട ഓര്ങ്ങനെ നല്ല രസൊല്ലെ അന്നത്താ ആ ഒരു ഇത് ഞമ്മള് ണ്ടാക്യാല് എത്ര ആലും കിട്ടൂല.
പണ്ടത്തെ ആൾക്കാര് ഇപ്പഴും അട്പ്പില് ചെയ്യ്ന്ന ആൾകൊരോണ്ട്
ആ ഞമ്മള്പ്പോ എങ്ങനെ ണ്ടാക്യാലും പണ്ട്ള്ള വയസ്സായോല് ണ്ടാക്കി തെര്നെ ആ ടേസ്റ്റ്
ല്ല
ഉം
ബഷീറ്
ആഹ ഓരൊക്കെ അല്ലരസാണ് ഓരൊക്കെവര്രച്ച് കാണ്ടും ലെ അങ്ങനെ കെലെ പണ്ടൊക്കെ നല്ല രസാണ്. ഞാനിന്നെ കല്ല്യാണം കൈചോട്ന്നപ്പൊക്കെ ഞാനൊക്ക അര്ച്ച്ക്ണ്‌ട അന്നക്കെ വ്‌ല് അരക്കലെന്നെയ്നി. ഞാന് അരപ്പ്ക്കടൊഴിവാക്കി മിക്സിലാക്കി പഷെ ഇവെര്ക്ക അങ്ങന അതിലും മ്മാക്ക് അങ്ങനെ ആ സ് കൊണ്ട്രുമ്പളുംഅതും രസം. കറിയൊക്കെ നല്ല ടേസ്റ്റ് ആണ്. ഉ ഇപ്പൊ ആരെണ്ടോ പ്പൊക്കെ മിഷീനല്ലെ ആരോക്കും മേലന്ങ്ങ്ണ്കൂടില്ല.
ആഹ് ഇനി കൊറച്ച് പരിപാടിക്കെ ഇങ്ങനെ ഇണ്ട് ഇവിടെ അടിക്കണം തൂക്കണം അങ്ങനെ പരിപാടികളൊക്കെ നടത്തണം. കൊർച്ച്‌ കയിഞ്ഞിട്ട് ചെയ്യാലോന്ന് വിചാരിച് ഇങ്ങനെ ഇരിക്ന്ന് അവടെ അടി ച് വാരല് പ അതാ ആ പരിപാടിക്കെ കഴിഞ്ഞോ
ആഹ് അത് രാവിലെ അങ്ങനെ കഴിയും പിന്നപ്പ ഞ കൊറ്ച് കയിഞ്ഞാല് കൊറചൂടോര് അയിഞ്ഞ ഒന്ന് അടിച്ചു വാരിടും തൊടക്കൊന്നും വാണ്ട കാര്ണം മക്കള്പ്പോ വന്ന് കുളിച് കാണ്ടാ
ആഹ് ആഹ് പൊർത്ത് പോവൂല്ല ആ ട്യൂഷനൊന്നുംല്ല. ആ ഇവടെ ആളില്ല ട്യൂഷന് പോയിരിക്കു
ആഹ് ഓല് പിന്നെ കൊർച്ചേരം നിപ്പോ കൊർച്ചരൊക്കെ ഇങ്ങനെ കാർട്ടും കാണും അങ്ങനെ
ആണല്ലേ ആ ഇവടെ എന്നെ വഴക്ക ഫോൺ ആ ഞാൻ ഫോൺ കൊടുക്കൂല്ല ഇപ്പ ഇത് നാല് മണിക്കൂറും പഠനം തന്നെയാണ് അത് കാരണം ആൾക്കാകെ പ്രാന്ത് പിടി അമ്മ എനിക്ക് കളിക്കാൻ എ കളിക്കാൻ ഞാൻ പറഞ്ഞു ഞാറാഴ്ച ഒരു ദിവസം ഞാൻ തരും കളിക്കാൻ അന്നേരം നീ കളിച് ന്ന് ഞാൻ പറഞ്ഞു ബാക്കി എല്ലാ ദിവസവും പപഠിത്ത ട്യൂഷനുണ്ട്. അപ്പൊ കളിക്കൻ പുള്ളിക്ക് കളിക്കാനോ ടി വി ഏ ടി വി കാണാ ഒന്നും പറ്റുന്നില്ല.
ഇവര് അത് കാണൂട്ട അങ്ങനെ അങ്ങനെന്ന പിടിച്ചിരുത്തു പക്ഷെ ഓല്ക്ക് പഠിക്കാനുള്ളതൊക്കല് കൊർച്ച് കഴിഞ്ഞാല് മരിവാഗ് കൊടുത്താല് ഓല് ഓൽക്ക് പടിക്കാനുള്ളതും ഹോംവർക്കും ഒക്കെ ഓല് ചെയ്ത് വച്ചിട്ട് പിന്നെ അങ്ങനെ കെട്കും. മ്മള് കൊർച്ചേരം കാർട്ടൂ കാണും. സ്കൂൾട്ട് വന്നാല് പൊറത്ത് കയ്ക്കൂല. പൊർത്ത് പോയി കളിക്കാഞാൻ അയക്കന്നല്ല. കുളിച്ച് കേറിയ ഫുഡും കൊടുത്ത് ഇവടെ അത്തുള്ള കളി കളിച്ചോളി പറി
അതെ
ട്യൂഷൻ ഇല്ല ട്യൂഷൻ വാണ്ടിരുവൽക്കൊക്കെ എന്താറിയാ ടഫ് എല്ലതും.
ആ ഇവിടെ ട്യൂഷന്ണ്ട് ഇംഗ്ലീഷ് മീഡിയം കാരണം ഞാൻ ട്യൂഷന് വിട്ന്ന്ണ്ട്.
ഞാൻ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് ട്യൂഷന ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അല്ലാതെ തന്നെ ഉണ്ടാവും മദ്രസത്തി സ്കൂളിതെ ക്കായിതാ ലോഡ് എഴുതാനും പഠിക്കാനോഒക്കെ ന്നായ്ക്കോട്ടെ ന്നാ ശരിട്ടാ ഞാ പിന്നെ വിളിക്കന്നാല് ആഹ് ശരി. അവടെ കട്ടാക്കിയളിട്ട ഇവടെ കട്ടാവ്ണെഞ്ഞല്ല.